ഹലോ
ഹലോ
ആ ഞാന് മനസ്സിലായോ കാര്യയുടെ ഇതിൽ നിന്ന് വിളിക്കയാണ്
ആ
ആ ഹ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനായിരുന്നു സമയംഉ ണ്ടല്ലോല്ലേ
അ ഉണ്ട് സമയുണ്ട് പറഞ്ഞോ
ആഹ ഞാനേ നിങ്ങള് പിന്നെ പശുവളത്തിലൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു അപ്പൊ പശു വളത്തിനെ കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു ഞാനങ്ങനെ പശു വളർത്തണം ഒ ഉള്ള ഒരു ആഗ്രഹത്തിരിക്കയാണ് അപ്പൊ അതിനെ കുറിച്ച് നിങ്ങളാവുമ്പോ അതിനെ കുുറിച്ച് അറിയാ അറിയാല്ലൊല്ലേ.
പശു ഇപ്പ ഇല്ല ഞാൻ ഇപ്പ വളർത്തുന്നില്ലായിര്ന്ന്. ഇപ്പൊ ഞാന് ആഹ് ഇപ്പൊ ഞാന് ഇപ്പ. ആഹ് നേരത്തെ വളർത്തിക്ക ആഹ് നേരത്തെ ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു.
ആഹ് അപ്പൊ അതിനെ കുറിച്ച് എന്തോന്നും അറിയാംന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചു.
ആഹ് ഞാന് അല്ലാതെ നമ്മള് ഏഹ് മൃഗാശുപ. ത്രീന്ന് പോയി ആയിരുന്നു പശുവിനെ നേരത്തെ രജിസ്റ്റർ ചെയ്യുകയും. പിന്നെ നമ്മള് അടുത്തുള്ള വീടുകളിൽ നല്ല പശുവിനെ ഉണ്ടെ വാങ്ങിച്ചി. വളർത്തും അങ്ങെനങ്ങ് ആഹ്.
ആഹ് മൃഗാശുപത്രി വഴി അങ്ങനെ.
മൃഗാശുപത്രി വഴി നമുക്ക് ആഹ് കിട്ടും കിട്ടും നമുക്ക് പഞ്ചായത്തിൽ ഇങ്ങനെ. ഫോം വച്ച് കഴുമ്പോ നമുക്ക് പശു പോത്തു വളർത്തലൊക്കെ കി. ട്ടും ആഹ് അങ്ങനെ ആഹ് അങ്ങനെ രണ്ട് പശുവിനെ കി. ട്ടി പിന്നെ അതിനു ശേഷം വീണ്ടും കൊറ ആഹ് രണ്ട് പ്രാവിനേം കൂടെ വാങ്ങിച്ച്.
ആഹ്.
ആഹ്.
മൊത്തം എത്ര പശു ഉണ്ടായിരുന്നു.
മൊത്തം വല്ല ഒരു അഞ്ച് ആറ് പശു ഉണ്ടായിരുന്നു. ആഹ് പിന്നെ വയ്യാതൊക്കെ ആയപ്പോ. പിന്നെ അതിനെയൊക്കെ എല്ലാം കൊടുത്ത് പക്ഷെ നല്ലതാ ലാഭവാ കാരണം ആഹ് നമ്മുടെ താഴെ തൊട്ട് താഴെ വയലൊക്കെ ഉള്ളതോണ്ട് വയലിന്റെ.
ആഹ് ആഹ് അങ്ങനെയുള്ളവർക്ക് ആഹ് അങ്ങനെയുള്ളവർക്ക് നമ്മുക്ക് ഇവിടെക്കെ വയല്. ഒക്കെ കൊറ്ച്ച് അങ്ങോട്ട് പോയെങ്കിലേ
ആഹ് അത് തൊട്ട് താഴാനെ വയലുണ്ട് നമ്മക്ക് എറക്കി കെട്ടി.
ആഹ് എറക്കി കെട്ടാൻ അപോ ചെയ്യാം. ഉം പുല്ലുവളത്തൽ ഉണ്ടായിരുന്നോ?
പുല്ല് വളത്തല് ഉണ്ട് ആഹ് ഉണ്ട് ഉണ്ട് വയലിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട്. കണ്ടംണ്ട് ആഹ് വരമ്പേലൊക്കെ പുല് നട്ട് അല്ലാതെ കൃഷി. നട്ട് വെക്കും ആഹ്. പിന്നെ അല്ലാതെ മറ്റേ കച്ചി വരുല്ലോ. കച്ചിവരുമ്പം ആഹ് ആഴ്ച വരുമ്പം ഒരു അ കൊറച്ച് പത്ത് മു. ആഹ് ഒരു ഇരുപത് കെട്ട് കച്ചി എറക്കിയിടും ആഹ് എറക്കിയിടും.
ഉം ആഹ് നമ്മള അടുത്തൂടെ ങ്ങനെ കച്ചി വണ്ടി വരും.
ആഹ് നമ്മൾ ആഹാരം കൊടുക്കുന്ന അനുസരിച്ചിരിക്കുവല്ലോ അവര്.
ഉംഹ് ഉംഹ് ഈ പാലങ്ങനെ നിങ്ങള് ഉണ്ടാക്കിട്ട്.
ഞാനങ്ങ് സൊ അടുത്ത് ആഹ് അടുത്ത സൊസൈറ്റിയിലും കൊടുക്കും പിന്നെ കൊറച്ച് വീട്ടുകാരും വന്ന്.
ആഹ് എനിക്ക് തോന്നുന്നു വീട്ടുകളിൽ കൊടുക്കുന്നന്ന് തോന്നുന്നു നമുക്ക് ലാഭ.
ആഹ് വീടുകളിൽ കൊടുക്കുന്നേ ലാഭം പക്ഷെ നമ്മുക്ക് കറക്റ്റ് സമയത്തിന് പൈസ അവര് തരത്തില്ല. ആഹ് അങ്ങനൊക്കെയുണ്ട്. സൊസൈറ്റിയിലാകുമ്പോ നമുക്ക് കറക്റ്റ് പൈസ കിട്ടും പക്ഷെ വീടുകളിൽ കൊടുക്കുമ്പോ നമ്മുക്ക്. നമ്മള് കറക്റ്റ് മാസത്തിന് നമ്മുക്ക് തീറ്റി എടുക്കേണ്ട ഇപ്പോ ഈ മ. റ്റേ കാലിത്തീറ്റക്കൊക്കെ നല്ല വെലയല്ലേ. ആഹ് സമയാവുമ്പം ഇവരൊന്നും തരണന്നില്ലല്ലോ ഉം
അപ്പൊ എനിക്ക് തോന്ന്ന്ന് ഈ പിന്നെ. സൊസൈറ്റി കൊടുക്കുന്നതായിരിക്കും കൊറച്ചൂടെ നമ്മുക്ക് നല്ലതെന്ന് തോന്നുന്നു കാരണം ഈ സൊസൈറ്റി വഴി പിന്നെ കാലിത്തീറ്റകളും ഒക്കെ നമുക്ക്
ആ ഒണ്ട് ഒണ്ടൊണ്ട് സബ്സിഡി വഴിയുണ്ട് കച്ചിയും ഉണ്ട് ആ ഒയ് പെയ് ഇല്ലെന്ന് തോന്ന് ഇപ്പ എടക്ക് വെച്ച് നിർ
മ്മ് മ്മ് ഉം
പിൻ
നമുക്ക് പിന്ന അടുത്ത് തന്നെ രണ്ട് മൂന്ന് സൊസൈറ്റി ഉണ്ട് രണ് ണ്ട് കിലോമീട്ട്റ്നുള്ളില് രണ്ട് മൂന്ന് സൊസൈറ മൂന്ന് സൊസൈറ്റികളാ ഉള്ളത് ഉം എനിക്ക് നേരത്തെ ഉണ്ടാര്ന്നു നേരത്തെ ന്ന് വെച്ചാ ന മ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിട്ട് ഒരു ഒരു വശേ ഉള്ളായിരുന്നു അപ്പൊ അത് നമ്മുടെ വീട്ടിലെ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് രണ്ട് വീടുകളിൽ പാല് കൊടുക്കാനു ഉണ്ടായിരുന്നു അതങ്ങനെ ആ സൊസൈ റ്റിലൊന്നും കൊടുക്കാന് മാത്ര ഉള്ള ഇതില്ലായിരുന്നു അങ്ങനെ അത് വീടുകളി കൊടുക്കുവാരുന്നു അവര് മാസാ മാസം ആവുമ്പൊഴത്തേക്ക് തര അത് പിന്നെ കച്ചി ഒന്നും അങ്ങനെ വാങ്ങിയ ചെലപ്പൊ മഴ സമയങ്ങള ആവുമ്പോ കച്ചി വായ്ങ്ങ്ക്കും ബാക്കി അല്ലാതെ നമ്മള് ഉം ബാക്കി അല്ലാതെ ന്നെ നമ്മള് പോ പറിച്ച് പുല്ല് വളർത്തി പുല്ല് വളർത്തുന്ന എങ്ങനെ ഈ കണ്ട് ഇങ്ങനെ പറഞ്ഞതു പോലെ കണ്ടെത്തി പോയിട്ട് പോച്ച അറ്ത്ത് കൊണ്ടുവന്ന്ട്ട് അങ്ങനെ കൊടുക്കും മഴസമയങ്ങാണ ആവു മ്പൊഴത്തേക്ക് കുറച്ച് കച്ചി എന്നാല നമുക്ക് മഴയാ മ്പൊ വെളിലോട്ട് എറങ്ങാൻ പറ്റത്തില്ലല്ലോ അന്നേരം കൊർച്ച് കച്ചി ഇതു പൊലെ വാങ്ങിച്ച് വെച്ച് ആ അങ്ങനെ കൊടുക്കും
കൊടു ആഹ്
ഉം പിന്നെ അതിന്റെ ഈ തൊഴു ഏ ഒരു പശുവേ ഉള്ളായിര്ന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ന
ആഹ് ആവശ്യത്തിന് മാത്ര ആ ഇത് നാലഞ്ച് പശു ഉണ്ടായിരുന്നെങ്കില് ചന നെറച്ച് പിന്നെങ്ങ് കൊടുത്ത് രണ്ടണ്ണ് പിന്നെ രണ്ട് പശുവേ നമ്മള് പിന്നെ നിർത്തിയുള്ളൂ പാല്ന്നെ തായിട്ട് ഉം
പശുവിനൊക്കെ ഇപ്പൊ നല്ല വെ
വെല ആന്നാന്ന ന്ന നമ്മള് കൊടുക്കുമ്പോ നമ്മക്ക് തോന്നും വെലയില്ലെന്ന് പക്ഷെ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാണ് വെലയാ ഉം നല്ല വെലയാ ഇപ്പൊ അതിന്റെ കൂടി ഇപ്പൊ പാലിനും വെല കൂടിയല്ലോ അപ്പൊ അതനുസരിച്ച് ആ വീട്ടിലൊരു പശുവുള്ളത് എ നല്ലതാ കാര്ണം മ്മടെ വീട്ടാവശ്യത്തിന് ആകും പൊറത്ത് ത്ത് അ അപ്പുറത്ത് ഇപ്പുറത്ത് കൊടുത്താലും നമക്ക് പൈസ കിട്ടുവേ
ആഹ് അതെ അതെ അതെ ഉം പിന്നെന്താ പശുക്കളൊക്കെങ്ങ് കൊടുത്തത്
കൊടുത്തത് പിന്നെ ഒരു പോവ്ന്ന വഴിക്ക് ഒര് ആക്സിഡന്റ് പറ്റി അപ്പൊ പിന്നിത്ങ്ങളെ നോക്കാനൊന്നു ആരു ഇല്ലാത് അതോണ്ട് അങ്ങനെ മൊത്തത്തിലങ്ങ് വിറ്റ്. ആഹ്
ആഹ് അയ് ശെരി അയ് ശെ
ആഹ് ഇനിയിപ്പ ന്ന് ഒര് ഓണോക്കെ കഴിയ്മ്പോ ഒരെണ്ണത്തെയെങ്കിലും നിർത്തണം. ഒരെണ്ണത്തെ വാങ്ങിച്ച് നിർത്തണോന്നുണ്ട്. തൊഴുത്തൊ ക്കെതൊണ്ട്. അപ്പൊ പിന്നെ അത്
ആഹ് തൊഴുത്തൊണ്ടെങ്കി ആഹ് നമ്മക്കിനി ആദ്യം മൊയലെ ഏഹ് ഇതെല്ലാം ഒണ്ടാക്കണം. തൊഴുത്തും ഒക്കെ ഒണ്ടാക്കിയെങ്കിലെ പ്പൊ ഇങ്ങനെ ഒന്ന് വളർത്തണോന്ന് ആലോചന ഇട്ടതേ ഒള്ളൂ. ഈ തൊഴുത്തെങ്ങനെ തൊഴുത്തുണ്ടാക് ക്ന്നേന് സർക്കാരീന്ന് വല്ല ആനുകൂല്യം വല്ലോം കിട്ടുവൊ?
ഒണ്ട്. പക്ഷെ നമ്മളതൊന്നും കൊടുത്തില്ലാര്ന്ന്. ഇപ്പമ്മക്ക് എപ് എപ്പോഴൊന്നും നോരെല്ലാരും തെരണോന്നില്ല. പശുവിനെ കിട്ട്യോണ്ട് ഇനി പശൂനേം എരുത് ഴുത്തിലിനൂടാ കിട്ടുന്നെന്ന് പറഞ്ഞ്. പക്ഷെ പശു മാത്രെ നമ്മക്ക് കിട്ടിയുള്ളൂ. പിന്നെ ഞങ്ങള് കൈക്കാശിട്ട് നമ്മള് ഷീറ്റെറക്കി തറയൊക്കെ തേച്ച് അങ്ങനെ പണിഞ്ഞ്. ആഹ്
നിങ്ങള് ചാണകം ഇടുന്നതാണ് പ്രശ്നം. നമ്മുടെ അപ്പവെ ഇപ്പുറത്തും ഓക്കെ ഒള്ളവർക്ക് അത് ഒരു ബുദ്ധിമുട്ടാ.
ആഹ് ബുദ്ധിമുട്ടാ ഉം
പിന്നെ വല്യ കുഴിയെടുത്ത് അതിലിട്ട് സൈഡ് മറ ച്ച് മേൽക്കൂരയൊക്കെ പണിഞ്ഞ് അങ്ങനെയൊക്കെ ഇട്ടേക്കുവാ. ചാണക എടുക്കാനും രണ്ട് മൂന്ന് മാസം കൂടി യിരിക്കുമ്പം വണ്ടി വെരും വെലയൊന്ന് ന്നുല്ല ഒരു കൊട്ടക്കെങ്ങാണ്ട് പത്ത് രൂവഞ്ച് രൂവക്കെച്ചെള്ളൂ എന്നാലു അങ് കൊട്ത്ത് വിടും കാരണം കെ
അയ്യോ നം നമ്മള് വടെ ഇപ്പം ഈ പിന്നെ പശു വളർത്തുന്ന പുള്ളിക്കൊരു പത്ത് പതിനഞ്ച് പശുക്കളുണ്ടെന്ന് തോന്നുന്നു. അപ്പം പുള്ളി ചെയ്യുന്നന്ന് കഴിഞ്ഞാല പ്പൊ അവരുടെ വീടിന്റെ കൊറെ സ്ഥലങ്ങളുണ്ട് അപ്പൊ ഈ വല്ല്യ ഈ ചാക്ക് വെല്ലയൊരു സൈസ് ചാ ക്ക് വരുന്നുണ്ട് കടേല് ആ അപ്പൊ ആ ചാക്ക് വാങ്ങിച്ച് ഉള്ളി ഇങ്ങനെ വീടിന്റവടെ നെലത്തി ട്ടിരിക്കുവ അത് ഡയ്ലി ഉള്ള പോരുന്നത് ഏഹ് പിന്നെ ആ വടെ കൊണ്ടെന്ന് ടും കൊണ്ടന്ന് ട്ട് ട്ട് ട്ടാ ത് ഒണക്കി നമ്മളെ വടെത്തെക്കെ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ക്കെയാ ഒരു ചാക്ക് ഈ ഒ ട്ടച്ചാക്കില്ലേ ഓക്കട്ടാക്കിനകത്ത് ഒരു ചാക്കിന് അത്
ആഹ് ആഹ് ഒണങ്ങിയതാ ഇത് നാ അല്ലാതെ ഇവര് കോരിക്കൊണ്ട് പോ പോവല്ലേ അത്കൊണ്ടായിരിക്കും അമ്മക്ക് ഒണങ്ങാനൊന്നും സൗകര്യൊന്നുല്ല. ഒണങ്ങാൻന്ന് പറഞ്ഞാ ചെലപ്പോ അ പ്പർത്തോട്ടൊക്കെ മഴ പെയ്യുവാന്നെ ഒലിച്ചൊക്കെ പോയോണ്ട് ഞങ്ങള് മേളിതെന്നെ ഷെഡ് പോലെ പണിഞ്ഞത് അടച്ചപ്പഴി ട്ടേക്കുവ.
അയ് ശെരി ആഹ് ആഹ് ആഹ്
അത് അൻ പോവാനൊന്നുള്ള സൗകര്യല്ല.
അത് ശെരി ആഹ് ആ നമ്മളെ വടെക്കെ അതിനും ഭയങ്കര ഡിമാൻഡാ ചാണകം പൊടിക്കേ ചാണകപ്പൊടിക്ക് നല്ല ഡിമാൻഡാ ആൾക്കാര് വന്ന് കൃഷി ക്കാര് വന്ന് ച് ചോദിക്കും അവടെ ഈ ഉം അവടെ ഞാനീ പറഞ്ഞ പുള്ളിക്കാരൻ ആട്ടോ ഇങ്ങനെ
ഓ പിൻ ആഹ് ഇവടെ പിന്നെ അപ്രപ്രോപ്പൊള്ള റബ്ബർ കൃഷിക്കാരൊക്കെ വന്ന് ചോയ്ക്കും പിന്നെ അങ്ങൾ ഇങ്ങഹ് ചുമ്മാതങ് കൊടുക്കും കാര്ണം ഇത് കെടന്ന് ഇതാവണ്ടൊല്ലോ എന്ന് വിചാരിച്ചേ
ഉം ഉ. ഉം
ഇൊട്ടടുത്തൊക്കെ വീടുണ്ട അവർക്ക് സ്മെല്ലൊന്നും ഇതാവും പിന്നെ അതൊക്കെ വിചാരിച്ചു പിന്നാ കൃഷിക്കാർക്ക് റബ്ബറിന്റെ മൂട്ടിലൊക്കെ ഇടാൻ നല്ലതല്ലേ
ആഹ പച്ചചാണകം റബ്ബറിനും നല്ലതാ ഉ
ആ പശു മാത്രമേ ഉള്ളൂ അവിടെ
ന്തോ
പശു മാത്രമേ ഉള്ളൂ കൃഷിയായിട്ടല്ല വേറെ
അല്ലാതെ പിന്നെ പശു കൃഷി അല്ലാതെ മറ്റ് അല്ലാതെയുള്ള കൃഷികളൊക്കെയ ആ ചീനി ചേനയും അങ്ങനെയൊക്കെയ ഉള്ള കഷികളാണ്
ആ പന്നി ശല്യം ഇല്ലേ അവിടെ ഇവിടാണ്
പന്നിശല്യം പന്നിശല്യം ഭയങ്കര ഭയങ്കര പന്നിശല്യമാ ഭയങ്കര പന്നിശല്യ ഇടാ ഇപ്പൊ അടുത്ത സമയത്ത് പഞ്ചായത്തി നിന്നൊക്കെ ആള് വന്ന ആ അവര് രണ്ട് മൂന്നെണ്ണത്തിനെയൊക്കെ കൊന്ന് ആ നമ്മളിപ്പം ഇപ്രാവശ്യം തന്നെ ചേന നട്ടത് എർ കിളിച്ച് മേളിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾത്തേക്ക് ആ അളക്കി വെച്ചിട്ട് പോയി
ആ ഇവിടെ അതുപോലെ ഒന്നും നടാൻ സമ്മതിക്കത്തിൽ ഉം രാത്രിലൊക്കെ വെറങ്ങി കൂട്ടത്തോട എറങ്ങി നടക്കുന്നതു എല്ലാം
ഉം
പിൻ ചാണഅത്തിന്റെ ക്കെ സ്മെല്ലൂടെ ഒള്ളോണ്ടേ അവര് വരും പ് ഏ നമ്മക്ക് വെളിയിലോട്ട് അറങ്ങാൻ പേടിയാ ഉം നിങ്ങ കുത്തി മറിച്ചിട്ടിട്ട് അങ്ങ് പോ പോക
ആ അതെ അതെ അതെ അതെ അതെ ഉം ഇതിന്റെ ഈ പിന്നെ മൂത്രം ഒഴികി പോയി ആ ന്നെ പ്രത്യേകം ടാങ്ക്ലോ
ആ ഒഴുകി പോകാനായിട്ട് ഒരു ചെറിയൊരു എർ ചായ് വിട്ടിട്ട് അയ് നേരെ വേറെ തോട്ടത്തിലോട്ടാ അവര് സമ്മതിച്ചായിരുന്നു അവരെ തോട്ടത്തിലോ ഒട്ടൊഴുക്കിവിടാൻ പറഞ്ഞ്
തോട്ടത്തിലോട്ട് ആ
അതും റബറ തൈ റബറാ വല്യെ തൈ റബറല്ല
നല്ല വളവല്ലേ
ആ നല്ല വളവ അതാ വ്യാ അവര് പറഞ്ഞത് ആ
ആ അതുകൊണ്ട് കൊഴപ്പ ഇല്ല ഉം ഈ സ്ഥലാ സ്ഥലമൊക്കെ നമ്മുക്കും അധികം സ്ഥലവില്ല പിന്നെ തൊട്ടടു ത്ത പ വീടുകളുവ അത് നമ്മളെ അല്ലെങ്കി ഇതിൻ്റെ പ്രത്യേകിച്ച് ടാങ്ക് കെട്ടി
അഹ് ആ ഹ് ആ അത്തൊ പിന്നെ അതൊക്കെ പിന്നെ ഭയങ്കര പൈസ ചെലവ നമ്മളല്ലേ അതേന്നും പറഞ്ഞ് നമ്മള് നോക്കിയിരിക്കണം പശുവേന്നും പറഞ്ഞ് ഫാമ് പോലെ പണിഞ്ഞ് അന്നാലും നമ്മക്ക് സ്ഥലം വേണം ഞങ്ങക്ക് സ് സ്ഥലം കൊറവാ പയ്ന് ഇച്ചിരി കൊറച്ച സ്ഥലവേ ഒള്ളു അയ്നാത്ത്
ഉം ആ അല്ല നിങ്ങക്ക് എങ്ങന മൂത്രം ഒഴുകി പോവാനുൾ ള്ള സെറ്റപ്പ് ഉണ്ടായതോണ്ടെയ്
ആ എന്നാ ശരി എന്നാ
ആ ശരി
ആ ശരി
ഉം